ഹലോ കേട്ടില്ലേ?
ആഹ്
ആഹ് ആഹ് ചോറ്ന്നല് കഴിഞ്ഞ?
ആഹ് കഴിഞ്ഞ് ഇങ്ങള് കഴിച്ച?
ഉം ചോറ്ന്നല് കഴ്ഞ്ഞു
ആഹ് ലെയ്റ്റായീനി?
ആണ് ഇന്ന് കെട്ടിയോൻ വരാൻ ലെയ്‌റ്റായി
ഓഹ്
ഉം
മോളെന്താക്ക്ന്ന് ഒറങ്ങിയൊ?
മോളൊറങ്ങി മോള് ഒറങ്ങിയേന് ശേഷാണ് ഞാൻ ചോറ്ന്നാൻ നിക്കൊള്ളു മറ്റേത് ഓള് ചേറ്ന്നാനയക്കൂല
അതെയോ?
ഉം ഇന്റെ ഇന്റെ ഏഹ് എളാപ്പാൻ്റെ മോളെ കല്യാണംണ്ടായിരുന്ന്ട്ടോ കല്യാണഞ് പ്പൊ ഈ ഒരു കല്യാണം കഴിഞ്ഞ ഒരു അത് കഴിഞ്ഞിട്ടൊള്ളൂ ഇഞ്ഞി പ്പൊ അടുത്ത കല്യാണം വെരുണത് ഈ പത്തൊമ്പാതീ അടുത്ത കല്യാണണ്ട്.
അതെയോ
ഉം
ഉം
അപ്പൊ ഞാൻ പറയാ കല്യാണ ഒരു അഞ്ചാറുസ്ത്തെ എളാപ്പാൻ്റെ മോൾത് ആറ് ദിവസത്തെ കല്യാണേര്ന്ന് മഞ്ഞള് കല്യാണം ചോപ്പ് കല്യാണം പച്ച കല്യാണം ന്നൊക്കെ പർഞ്ട്ട്ണ്ടല്ലോ പ്പൊ ഉം എന്താണ് എന്താണ് ഹൽദി ഏ
ആഹ്
പിന്നെ അരിക്കുത്ത് കല്യാണം ങ്ങനെ കൊറെ കുന്ത്രാണ്ടങ്ങളാണല്ലോപ്
ഓ ഷ്‌ ഇഷ്ടംപൊലെണ്ട്
ന്ന്ട്ട് അയ്ന് ഓല് തെറ്റിക്ക്‌ണ്
ഏഹ്
അതായത് ഞമ്മള് എന്താച്ചാലൊരു ഡ്രസ്സ് അത്രി ഞമ്മള് ഒപ്പിക്കണം
സത്യം പർഞാ ണ്ടല്ലേ ഇൻക്ക് ഇൻക്കെന്തോ ഉസ്രും പുളില്ലാത്ത പരിപാടിയായിട്ടാണ് ഇത് തോന്ന്ണത്
ആഹ് ഓരോന്നിനോരോ കളറ് വേണ്ടേ
ആഹ് അതെന്നതെന്നെ
ആഹ്
ഉം അപ്പോ എ ഓര് എന്തെങ്കിലും ഓരോന്നിനും ഓരോരോ കളറ് ന്ന്ഞ്ഞിപ്പോ ഇന്നത് ഒന്നും പ്പി ഒന്നൊപ്പിച്ചാ പോരല്ലൊ അഞ്ചാറ് കൂട്ട് ഒപ്പിക്കണ്ടേ
ആ വേണോ
ആഹ് അപ്പ ഞാ പറയാ പിന്നെ ഇതൊക്കെപാടെ ഒപ്പിക്കല് ന്ന്ട്ട് പിന്നെ അയ്നൻസരിച്ച്ള്ള ഫാൻസി അപ്പൊ ഞാ ഞാൻ ഓലെട്ത്ത് പർഞ് ഞാ അങ്ങനെ വെരൂല ഞാ രണ്ടീസം തലേന്നും അയ്ന്റെ പിറ്റേന്നും വെരാ എ ഇന്റെ കെട്ട്യോൻക്കൊന്നും സമ്മതല്ല കാരണം ഇത്ന്ന് പർഞ്ഞാല് ഇത് സത്യം പർഞ്ഞ ഒരു പാട് ദൂർത്തടിക്കലാണ് ഇപ്പത്തെ കല്യാണങ്ങളൊക്കെപ്പാടെ എ ഞ്ഞി പ്പ പത്തൊമ്പതാന്തി ഇതേപോലെ വെ പ്പിക്കണം അപ്പൊ ഞാന്റെ കെട്ട്യോന്റെട്ത്ത് പറയാണ് കല്യാണത്തിന് പോവാതിരുന്ന അതും പ്രശ്നം പോയി റ്റ് ഞമ്മളവടെ തുള്ളിലാന്ന്ണ്ടെങ്കെ അതേപോലെ ആടി കളിച്ചിലാന്ന്ണ്ടെങ്കെ അതും പ്രശ്നം
അത് ശെരിയ
ഏ അപ്പൊ ആ അത് ഞമ്മക്കൊന്നും അവടെ പറയാനും വെയ്യ ഒന്നും പറയാ ഇത്പ്പൊ സ്വന്തം എളാപ്പാന്റെ മോളായതോണ്ട് ഞമ്മക്ക് ഒന്നും പറയാനും വെയ്യ പോല്ന്ന്ട്ട് ഞാ പറയാ ന്നാ ഞമ്മളെ വീട്ടില് വെച്ചിട്ടാ പരിപാടിന്ന്ണ്ടെങ്കി വേണ്ടീല്ല അതിന് ഇപ്പൊ ബ്രൈ ട്യൂബിക്ക് പോയത് മറ്റേ സൈന് അയ്ന് ഹോട്ടല്ക്ക് അപ്പൊ ഞമ്മള് ഇവലെ എളാപ്പർയുമ്പൊ ഞമ്മള് കസിൻസായില്ലോ അപ്പ മ്മള് പോണല്ലോ അപ്പ പോവാ ഞ ഇല്ലെടി ആണ്ട് ഞാൻ ഇല്ല്യാ പർഞ പ്രശ്നായി അത് കഴിഞ്ഞിട്ട് അരി കുത്ത് കല്ല്യാണം ഒരു പഴേ വീട് അത് പ്പൊ അങ്ങനേണല്ലൊ ഒരു പഴേ വീടിന്റെ പശ്ചാത്തലത്തിലാണല്ലൊ ന്ന്ട്ട്ങ്ങനെ അരി ഇട ഒരലിൽ ഇട ന്ന്ട്ടത് കുത്ത
ആഹ് വീഡിയോ കണ്ട്ണ് ആരെല്ലോ സ്റ്റാറ്റസെല്ലം വെച്ച്ട്ട്
ആഹ് ജീവിതത്തില് ജീവിതത്തില് അങ്ങനെ കല്യാണം കെയ്ഞ്ഞിട്ടില്ല ഞ ഞ അല്ല ഓള് ജീവിത ത്തിലരി കുത്തീറ്റ്ണ്ടാവൂല്ലാ
ഇല്ല വീഡിയോല് മാത്രം
മോളെ മോളെജിത് കണ്ട്ക്കണാ കുത്തണത് കണ്ട്ക്കണാ ചോയിച്ച് കുത്തീട്ടില്ലെങ്കിലും കുത്തണത് കണ്ട്ക്കണോന്ന് ചോയിച്ച് ഏഹ് ആഹ്
ഉം പഴയ കാലത്തെ സാധനങ്ങള് അതുകൊണ്ട് കാണും പഴയ കാലത്തെ സാധനങ്ങള് അത് കൊണ്ട് കാണും
ഉം അതന്നെ
റേഡിയോ ഇണ്ട് കൈയ്യ്മ്മെ പിടിക്കുന്നുണ്ടല്ലോ
ആഹ് റേഡിയോ പിടിച്ചിട്ടിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ഏഹ് അപ്പൊ അതില് ഏഹ് ഞാന് ഇവളോട് പറഞ്ഞ് ഉം പിന്നെ ഓഹ് അപ്പ ഓള് ചിരിക്കാണ് ഇതൊക് ക്കൊരു മോഡലല്ലേ ഞാൻ പറയാ വല്ലാത്തൊരു മോഡല് ഇന്നട്ട് അതിനെ എല്ലാരും കൂടെ സാരിറ്റിങ്ങാണ്ട് പണ്ടത്തെ സേ മറ്റേ പട്ടുസാരി ഇതൊക്കെ ചുറ്റിങ്ങാണ്ട് അതൊരു വക ഒപ്പിച്ചത് ആലോയിച്ചൂടാ അത് പിന്നെ ബ്ലൗസ് നമ്മക്ക് ടൈറ്റ്ള്ളെ ഇണ്ടോ നോക്കിയാ മതി ഇനി അത് പിന്നെ ഉമ്മമാരെട് ത്തും അമ്മായിയെളെടുത്തൊക്കെ ഇണ്ടാവുമ്പോ അത് അത് അഡ്ജസ്റ്റ് ചെയ്യാ പിന്നെള്ള ഡ്രസ്സ് ഹൽദിക്ക് മഞ്ഞാ ഏഹ് മഞ്ഞ ഡ്രസ്സ്‌ വേണം
ആഹ് ചോപ്പിന് ചോപ്പ് വേണം
ആഹ് ചോപ്പിന് ചോപ്പ് വേണം ഇങ്ങനെ തൊടങ്ങി ഡ്രസ്സുകൾ ഒപ്പിക്കണം ഏഹ് അപ്പൊ പ്രാന്താവും അപ്പൊ ഞാ പറഞ്ഞ് ഞാൻ ഓളതൊന്നും നമുക്ക് നടക്കൂലാ എന്നോട് പറഞ്ഞ് അനിക്കല്ലെങ്കിലും ഇള്ളതെന്നെയാ ഞാ പറയാ വല്ലാത്തൊരു ആർഭാടാണ് ഇപ്പത്തെ കല്യാണം എന്നിട്ട് നമ്മളീ പെരക്കാര് കൊറെ കടും ക കേറിയിരിക്കാ മാപ്പിമ്മി ഇന്നിട്ട് ഇവരാട് കെട്ടിച്ചു പോവും ചെയ്യും പിന്നെ ഓലെ സ്വർപ്പ ഇപ്പത്തെ സ്വർണ്ണത്തിന്റെ വെല എന്താ? ഇന്നട്ട് പിന്നെ ഫുള്ള് ഡാൻസ്യാ ൻ പറഞ്ഞ് ഞാൻ എന്ത് ഇജ് പറഞ്ഞാലും കാര്യല്ല ഞാൻ ഒരു സ്റ്റേജ് മേൽ ഒരു ഡാൻസ് കളിച്ച് നിക്കല്ലേ അതുകൊണ്ട് ഇന്റെ ഇന്റെ കാക്ക അനി ബ്രദറ് പറഞ്ഞ് ഓ ഓലെ ഇന്റെ പെങ്ങന്മാര് ഇതുവരെ അങ്ങന സ്റ്റേജ്‌മേകേറേ പാടേ കളിക്കണേ ഞാൻ കണ്ടിട്ടില്ല പിന്നെങ്ങൾ വെർതെ പ്രശ് അങ്ങനെ പറഞ്ഞിട്ട് കാര്യല്ലാ അത് പിന്നെ കുടുംബപ്രശ് നായി മാറ്ണ് ണ്ട് പല കല്യാണങ്ങളും ഞാൻ പറയാ പണ്ടത്തെ കല്യാണത്തിൻ്റെ രസ് ല്ല പണ്ടത്തെ കല്യാണന്ന് പറഞ്ഞാ എൻ്റെ ഏഹ് ഓഡിറ്റോറിയത്തില് ഒന്നു അല്ലായിരുന്നു നമ്മളെ പെരേല് വെച്ചിട്ട് ഇപ്പൊക്കെ ഓഡിറ്റോറിയത്തിലല്ലേ അപ്പൊ ആഹ് ഇപ്പ എല്ലാ പരിപാടി ഓഡിറ്റോറിയത്തി പതിനാലിന്റെ പരിപാടികൾ വരെ ഓഡിറ്റോറിയത്തിലാണ് മുടികളയളലിന്റെ പരിപാടി കുട് കുട്ട്യാളെ ഏഹ് ബ്രൈ റ്റുബി എന്ത് കുന്തോ ഓഡിറ്റോറിയത്തിലാണ് ഞാൻ പറയാ പണ്ടത്തെ കല്യാണന്നൊക്കെ പറഞ്ഞാല് ആ തലേന്ന് എല്ലാരും കൂടെ വെളുത്തുള്ളി തൊലിക്കലും
ആഹ് എല്ലാരും ഒന്നിച്ച് ഉം ആഹ് തലേന്ന് ഒരു മൈയിലാഞ്ചി കല്യാണം പിറ്റേന്ന് കല്യാണം രണ്ട് സ്
ആഹ് അത് കഴിഞ്ഞി അതു അല്ലാ അത് ഒര് രസായിരുന്നു അങ്ങടും ഇങ്ങടും സംസാര ഇപ്പ സംസാരങ്ങളില്ലാ ഏഹ് എല്ലാരും ഈ ഫോണ് തോണ്ടിരിക്കാണ് പിന്നെപ്പോ ഞാൻ പറയാ അങ്ങനെ ആഹ് അപ്പൊ അങ്ങട്ടും ഇങ്ങട്ടുള്ള ഒരു ഒര് ഒരു ഇൻട്രാക്ഷനും ഇപ്പ ഇല്ലാ ഇപ്പൊ അങ്ങട്ടും ഇങ്ങട്ടൊരു തമ്മ് തമ്മിലുള്ള ഒന്നുല്ല്യാ സ്നേഹല്യാ കൊറെ കാട്ടിക്കൂട്ടലുകളും കൊറെ മേക്കപ്പ്ട്ടിട്ടും ന്നിട്ട് പിന്നെ പത്തീസ്ത്തെ കല്യാണം ആക്കീട്ട് എന്താ കാര്യം എന്നാ ഒരീസം പോലും ആൾക്കാര് പെരേല് കൂടണൂല്ലാ ആഹ് അപ്പൊ ഞാൻ ഇക്ക് സത്യം പറഞ്ഞാ ക്കയനോടൊന്നും വല്യേതില്ല. പ്പ ഞാ പറയ്മ്പോ പത്തൊമ്പതാന്തിള്ള കല്യാണ ഇനി പ്പോ ഇതിനേക്കാ വല്യ കല്യാണാണ് വരാൻ പോണ. അതായത് ഓൽക്ക്പ്പോ നമ്മളെ നമ്മളെ ഓഡിറ്റോറിയം വൽപ്പം പോരായിട്ടാണ് ഓര് ഇതിനേക്കാൾ വെല്യ ഓഡിറ്റോറിയം വേറെ ഇവിടെ കഞ്ഞി പുരാവാർത്തിട്ട് പറഞ്ഞിട്ട് അത് അവിടെണ് ഓടി ഓടിറ്റോറിയം ബുക്കെയ്തിക്ക്ണ്. എങ്ങനെക്കേ കളി കാൺണ്ടി വര്യാവോ? അപ്പ ഞാൻ പറയാ ഇമ്മളെ ഇള്ളൊരു സമ്പാദ്യം ഫുള്ള് ഇങ്ങനെ ഇതിമ്മാണ്ട് തീർക്കും
അത് ശരിയ ഇപ്പ എല്ലാരും അതന്നെയല്ലേ ഒരു കല്യാണം വന്ന മൊത്തം ചെലവല്ലേ.
ആ എത്ര എത്ര ലക്ഷങ്ങൾ ചെല്ല ലക്ഷങ്ങളല്ലേക്കാരം വര്ണത് ല്ലേ?
അതെ ഇപ്പൊ ഒരു പവൻ എത്ര വേണം.
ഏഹ്
ഇപ്പൊ ഒരു പവൻ സ്വർണ്ണം വാങ്ങണങ്കി എത്ര പൈസ വാണം.
അതും നോക്കണം ഇത് നോക്കണം ഏ
ഉം
എന്ത എന്തായാലും കല്യാണത്തിന്റെ ഓരോരോ കാ ട്ടിക്കൂട്ടല്കളും കൊറെക്കെ ആർപാടാണ് ഞാൻ പറയ അതിനൻസരിച്ച്ട്ട് ഓരോരോ പ്രശ്നങ്ങളും തോനണ്ടല്ല. ഇഞ്ഞിപ്പ ഇങ്ങനക്കെ കെട്ടിച്ച് വിട്ട കുട്ട്യള് ഇന്നട്ട് സ്വസ്ഥതേ നിക്ക്ണോര്ണ്ടാവോ. ഞമ്മള അത്രയും കൂടെ ക്ഷമേലൊന്നും ഇപ്പത്തെ കുട്ട്യള് നിക്ക്ണില്ല നമ്മളൊക്കെ എന്തക്കെ സ എന്തക്കെ അനുഭവിച്ചതായിട്ട് നമ്മള് ക്ഷമിച്ച് നമ്മളേം മക്കൾക്ക് വേണ്ടീട്ട്ന്ന് പർഞ്ഞിട്ട് ഞമ്മളെ പെരക്കാര വേനിപ്പിക്കാതിരിക്കാ നമ്മളൊക്കെ ഞാനക്ക എന്ത ക്കേ ഹൈഡ് ചെയ്ത് വക്കല്ണ്ട് ഇന്റെ ഇമ്മാനി ഇപ്പാൻ്റെന്ന് അറിയോ.
ആ ഇപ്പോഴത്തെ എന്തെങ്കി ചെറിയൊരു കാ രണം മതിയല്ല ചെറിയ കാരണം ഇപ്പോഴത്തെ കുട്ടിയക്ക് ഒരു ചെറിയ കാരണം മതി അപ്പാടെ ഇങ്ങ് ഓടി വരും.
ആ അതാ പർഞ്ഞേ
ആഹ്
അപ്പോ ഓല് ന്നർഞ്ഞാല് ഞമ്മള അത്രയും ഇതിലാണ് ഞമ്മള് കഴിയണത് അപ്പോ ഇപ്പഴത്തെ കുട്ടികൾ എന്തെങ്കിലും ഇപ്പൊ കേൾക്കുമ്പോത്തിന് അത് ന്നർഞ്ഞ് ന്നട്ട് ഈ ലക്ഷങ്ങള് പൊടിച്ച ആർക്ക് പോയി ആ വാപ്പാക്ക് പോയിന്നല്ലാതെ പിന്നെ നമ്മള് സ്വന്തായിട്ട് ഇണ്ടാക്കിയ പൈസ ആണെങ്കി കൊഴപ്പല്ല.
ആഹ്
അയ്ന് ആ വാപ്പാക്കും ഇമ്മാക്കും ബേജാറില്ലല്ല. ആ അതന്നെ ഇതിപ്പോ ഇങ്ങനെ കൊറേ പൈസ അങ്ങനെ പോയി കൊറെ ഇങ്ങനെ പോയി എല്ലതും പൈസന്നെ അഹ് കഴിഞ്ഞിട്ട് എന്തക്കെ ചെലവുകൾ വര്ന്ണ്ട് വിരുന്നുകൾ ഇതൊക്കെ നോക്കണ്ടല്ലേ അപ്പൊ പണ്ട ന്നത്തെ കല്യാണും ഇന്നത്തെ കല്യാണം കൂടെക്കെ നോക്കാണെങ്കി ചെലവും ചുരുക്കാണ് അന്നൊന്നും ഇത്ര ഏ സ്വർണ്ണത്തിനും വെലല്ലേ ഇപ്പ ഇൻ്റെ ടൈമില്ള്ള മാരി ഇപ്പത്തെ കല്യാണങ്ങള് ഞാൻ പറയാ അന്നൊന്നും ഇങ്ങനെ ഉണ്ടായിരുന്നുല്ല അന്നൊക്കെ ഇന്റെ കല്യാണന്നൊക്കെ പർഞ്ഞാ അന്നൊരു ഗുജറാ ഇങ്ങളെ കല്യാണത്തിന്ണ്ടായിനോ അങ്ങനെ ഗുജറാത്തി മോഡല് ഒരു സാരി മുന്നിക്കിടല്? സാരിന്റെ മുന്താണി ഇങ്ങട് മുന്നിക്കിടല ഗുജറാത്തി സ്റ്റയ്ലേര്ന്നു ഇന്നക്കെ പുതിയണ്ണ് ഒരുക്കി കൊടുന്നീന്നേ. ഹ് ആ ഇന്നട്ട് പുതിയാപ്പൾനേ തേടി കൊണ്ട്രാനൊരു പുതിയാപ്പൾനെ തേടി കൊ ണ്ട്രനൊരു പോക്ക് പുതിയ കാറില് ആ ഇന്നട്ട് അഹ് പുതിയാപ്പൾനെ വരും ഇന്നട്ട് പിന്നേ പുതിയണ്ണിനേറ്റ് ഇബട്ന്ന് ആണ്ട് പോകും അങ്ങനെ ക്കെ രസായിരുന്നല്ല ഇന്റെ കല്യാണം വീട്ടിൽ വെച്ചിട്ട ഇണ്ടായിക്ക്ണത്.
ആ അന്റി വീട്ടിലന്നെ
ആ ഇൻ്റെ മാപ്പ്ൾടെ കല്യാണം ഇവടെ ഓഡിറ്റോറിയത്തില് വെച്ചിട്ടര്ന്നു. അന്ന് ഇവരെ ഓഡിറ്ററിയത്തിൻ്റെ ഉദ്ഘാടനാരുന്നല അങ്ങനെ ഞാൻ വന്ന് കേറിയത് പിന്നെ എന്നിട്ട് നേരെ പെരേക്ക് കേറ്റി അങ്ങനക്കെ ഇണ്ടായിക്ക്ണ് പക്ഷെ ഇൻ്റെ കല്യാണം പെരേലാവുമ്പറിയ എല്ലാ രസങ്ങളും നമ്മൾ അനുഭവിച്ചിക്ക്ണ് പക്ഷെ ഇപ്പത്തെ കുട്ടികൾക്ക് അങ്ങൻത്തെ ഒരു രസുണ്ടാവുല. അതിനിയിപ്പലോ പറയുമ്പ തന്നെ അതക്കെ ഓൾഡണ് നമ്മള് ഓൾഡ് ജനറേഷൻ ആണ് ഏയ് ഞമ്മളെ
ഇപ്പൊ സ്റ്റേജന്നല്ലല്ലോ എല്ല നമുക്ക് കല്യാണംന്ന്റിയ പേടിയല്ലേ ഇപ്പ പേടിണ്ടാവൂല അവര് ഒന്ന്
അതന്നെ ഇപ്പൊ സ്റ്റേജ് അത് മാത്രല്ല സ്റ്റേജ് ഡെക്കറേഷൻ എന്താ വരണച്ചിട്ടാ ഇപ്പൊ ഒരു എഴുപത്തെട്ട് എഴുപത്തൊൻമ്പത് രൂപ ഇല്ലാതെ അല്ലെങ്ക വൺ ലാക്ക് നല്ലൊരു സെറ്റപ്പിന് വേണ്ടി ഒരു ലക്ഷഉരുപ്യ ഒന്നര ലക്ഷംഉരുപ്യ ഒരു ഓഡിറ്റോറിയത്തിന് വേണം
ആഹ്
അവിന്ന് അങ്ങട്ട് തുടങ്ങി സ്വർണ്ണത്ത അങ്ങന തുടങ്ങി പിന്നെ ആഹ് പിന്നെ നമ്മെ ഡ്രസ്സിന്റെ വെലെ ഇപ്പൊ ഈ ഇതിനൊക്കെ ഈ പെണ്ണിനും ഡ്രസ്സ് വാങ്ങണ്ടേ നില ഡ്ര സൊപ്പിക്കണ്ടേ അല്ലെങ്ക വാടകൊക്കെ എടുക്കണ്ടേ
എടുക്കണോ എടുക്കുന്നുണ്ട് അങ്ങനെ തന്നെയല്ല അധക പാടൊക്കെ എടുത്ത തന്നെയല്ലേ
അതന്നെ അപ്പൊ അധിക ആൾക്കാർ ഇപ്പോ വാടകെടുക്കല സ്വർണ്ണ ഡ്രസ്ക്കെ അയിക്കുള്ള ഓർണമെന്റ്സും കാര്യങ്ങളൊക്കെ അതും വാടകെടുക്കലാണ് അതായത് കല്യാ തലന്ന് ആഹ് അതന്നെ അപ്പൊ അതിനും ക്യാഷ് പിടിക്കാണ്
ആഹ്
ആൾക്കാർക്ക് മെനക്കടാണ് ഇത്ങ്ങനെ അഞ്ചാറ് ദിവസം നമ്മള് പെരേൽ ഇങ്ങനെ പോയി നിന്ന് കുട്ടികളി മക്കളറ്റ അവിടെ പോയി ഒക്കെ എല്ലാം കൊണ്ടും ഒരു ഇതായിട്ട് തോന്നുന്നില്ല ബുദ്ധിമുട്ടായിട്ടാണ് ഇക്ക് ഇപ്പഴത്തെ കല്യാണം തോന്നുന്നത് ആഹ് ഇപ്പൊ ആർഭാടങ്ങളാണ് കൊറേ നിക്ക്ണ് ന്ന ആ ബന്ധങ്ങളൊന്നും നെലനിൽക്കുന്നുല്ല ബന്ധങ്ങള് കുറവും ആർഭാടം കൂടുതലാണ്
അത് ശെരിയാ